ആ എന്തൊക്കെയാ
എന്താ നല്ല വർത്താനം
ചോറൊക്കെ വെയിച്ച് കെടന്നോ
ചോറ് വെയിച്ചു കടന്ന്ട്ടില്ല
ഏഹ് എന്താ സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യലൊന്നുല്ല ഇന്ന് എന്താന്ന് അറ്യോ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചത് അത് ഇണ്ടാക്കി പിന്നെ അല്ലാതെതില്ലേ മീനൊന്നുംല്ലല്ലോ
ആഹാ ഒന്നുമില്ല ഇന്ന് ശനിയാഴ്ച്ചല്ലേ അപ്പ എന്തേ ഇന്ന് ആഹ്
ഇന്ന് മീന് വാങ്ങിട്ടില്ല ഉം
ആയിശേരി ഓ അങ്ങനെയൊക്കെ കുട്ട്യാളോ ഔ
ഓലോക്കാത്ത ഓരോ ഒരാള് ഉറങ്ങി റിച്ചു ഉറങ്ങി ഉം മറ്റോലൊക്കെ ഇതിലെ നടക്ക്ണ്ട് ഉം കുട്ട്യാള് ഒറങ്ങിയോ
ഇല്ലേ ഒറങ്ങട്ടില്ലേ ഇനിപ്പ മദ്രസക്ക് നീച്ചൂലല്ലോ
ഏ ആഹ്
നേരം പത്തര മണി ആയിക്കൂണു
ഇനി നീച്ചൂലെ
നീച്ചൊന്നും ഇല്ല എവിടെ നീച്ചണു കൊറേ നേരം വുളിക്കണം നീച്ചീ നീച്ചീ നർഞ്ഞ്
വുള്ച്ചെ നീചിനാ ആ അവിടെ റിച്ചുന് പിന്നെ രാവിലെ അല്ലെ ആഹ് അങ്ങനെ നടക്ക് ഇണ്ടാവുല്ലേ
ആഹ്
ആഹ് ആ റിച്ചു ഇപ്പൊ കൊറച്ച് നേരം ആയിട്ടെള്ളൂ ഒറങ്ങിട്ട് ഓന് എങ്ങനെ അറിയോ കടന്നെളപ്പം ഒറങ്ങും
വേണ്ടല്ലേ ആദ്യം അങ്ങനെയാര്ന്ന് ട്ടോ പക്ഷെ മറ്റോള് അങ്ങ്ട്ടല്ല ഓക്ക് ടൈം ഇടുക്കും അങ്ങ്ട്ട് ഇങ്ങ്ട്ടും തിർഞ്ഞിട്ടും മർഞ്ഞിട്ടും ഉം അതാണ്.
മറിഞ്ഞിട്ടും ആ നിങ്ങക്ക് എന്താ കൂട്ടാൻഉണ്ടാക്കിയേചിക്കനോ?
ഒന്ന് ചിക്കനും, മുരിങ്ങാ കറിയും. നിങ്ങക്ക് വോയിസ് കൊറച്ച് കഴിഞ്ഞിട്ടാ കേക്ക്ണതില്ലേ?
ആ
ആ സഹി ആ ചിലപ്പോ സഹി ന്റെ പ്രശ്നം ഉണ്ടാവും. ആ വൈകുന്നേരം ഉണ്ടാ പോയി വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഇന്ന് രാവിലെ നെയ്ചോറയ്ന്നു
ആ ആ
പിന്നെ വന്നിട്ട് ആ ഫുഡൊക്കെ വെച്ചേ ഉം. നാളെ പരിപാടില്ലേ?
പരിപാടി ഇണ്ട്. ഇയ്യ് എപ്പളാ അർങ്ങാ? ഉച്ചക്ക് വർഞ്ഞ്ണ്ടോ? പുതിയാപ്പിള ഓണാണോ?
ആ
ഉം അപ്പ വെരൊണ്ടി. ഉം. പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പത്തിന് ഉം പോവാം. ഉം.
ആ
ഉം. പോലും ഡ്രസ്സൊക്കെ കൊണ്ടുപോയികൊടുത്താ പോയിനു.
ഏ ഇങ്ങൾക്ക് വിളി ആ കൊണ്ടോയി കൊടുക്കാൻ പോയിട്ടുണ്ടാവും.
രാവിലെ ആ ഇവിടുത്തെ വണ്ടി യായിട്ടാ പോയത്.
അത് ശരി അങ്ങനെ ഏ ഇങ്ങള് ഓവൽല് ഇണ്ടാക്കലുണ്ടോ ഇല്ലേ?
ആ ഓവല്എന്തു താക്കൂലെ ഉം. ഓ ഓവൽല് ചൂടാക്കാൻ എന്നും ഇങ്ങനെ എന്തേലും കടിയാള് ഇണ്ടാവും.
ഉം ഉംഏ പിസ ഉണ്ടാകല് ഉണ്ടാവൂല്ലേ ഇടക്കൊക്കെ? ഉം
ആ ഇടക്ക്ണ്ടാക്കും. ഇപ്പ ന്നാളെ ആ ദിക്ക് വേണം പർഞ്ഞിട്ട് ഇണ്ടാക്കി. ഓന് എന്നും വന്നുങ്ങാണ്ട് ഈ അയിമെ പിസന്റെ ഫോട്ടോഇല്ലേ
ആഹ് ആഹ് അപ്പം അ
പിന്നെ ഓന് അത് വാണന്ന് പറയും.
ആ എന്നിട്ട് ആ റെഡിക്ക് കിട്ടുവോ? അയ് ശരി ഏ ഏ
അതിന്റെ ഇതൊക്കെ കച്ചപ്പ് ഇതൊക്കെ വാങ്ങലാണ്.
ആഹ് ആഹ്
റെസിപ്പി എന്താ? ആ പിന്നെ ഞമ്മൾ ആദ്യം മാവ് കൊഴച്ച് വെക്കണം.
ആ
ആ ആഹാ
ടാ പിന്നെ അയ്ക്ക്‌ല്ലേല്ലാ സാധനങ്ങളും മറ്റേതൊക്കെ ഞാൻ വാങ്ങലാണ് കച്ച
ഏ
ച്ചപ്പുകളൊക്കെ ഒരു
അത് ശെരി. അതെന്താ ഒരു കിറ്റായിട്ട് കിട്ടുവോ അതോ സപ്പറേറ്റാ വാങ്ങാ?
സെപ്പറേറ്റ് സെപ്പറേറ്റ് പിസസോ ത് ഇറങ്ങാട് ഉണ്ടാവും ആ
ആ അങ്ങനെ വാങ്ങൂലേ
ചീസും വാങ്ങും
ആ
ആ പിന്നെ നമ്മള മുളകില്ലേ മറ്റേ
ചില്ലി ഫ്ലേക്സ് വാങ്ങണ്ടാവും
ക്യാപ്സിക്കം
ആ ക്യാപ്സിക്കം
ആ അതും വാങ്ങും അങ്ങനെല്ലതൊക്കെ കാപ്സിക്കം അവു വാങ്ങും അങ്ങനൊക്കെ മുറിച്ചിടും ചിക്കനും പൊരിക്കും
ആഗ് അതങ്ങനെ ഇടും കേക്ക് ഉണ്ടാക്കിയൊ ങ്ങള്അതില്
ഉം കൊറെ വട്ടം ഉണ്ടാക്കിനി
അതെങ്ങനെ നല്ല പെർഫെക്ഷൻല് കിട്ടുണ്ടോ
കിട്ടും ഉം നല്ല സ്മൂത്തായി ഇങ്ങാട്ട് കിട്ടും
ഏ
അത് ശരി പിന്നെ അധികം ക
കേക്ക് ഇപ്പോ റിച്ചുവിന്റെ ബർത്ത്ഡേക്ക് ഉം കടിയള് പിന്നെ ബിരിയാണിയൊക്കെ ചൂടാക്കൻ നല്ല സുഖടി ബിരിയാണി ചൂടാക്കും ഉം നമ്മളെ നമുക്ക് തലേന്നത്തൊക്കെ ഉണ്ടെങ്കി നമ്മള് എടുത്തക്കൂലേ അതൊക്കെ ചൂടാക്കാൻ നല്ല സുഖമാണ്റ നല്ല അടിപൊളി ആയിട്ട് കി
ആഹ് ഉഷാറായിക്കാല നിങ്ങ എത്രയാ അതിന് റേറ്റ് കൊടുത്തത്
ഉഷാറാക്കണം അത് പതിനാലോ പന്ത്രണ്ടോ പതിനാലോ ആണ് പ പതിനാലിന്റെ ആണ് അന്ന് ഓഫറില് പറഞ്ഞാണ്ട് പന്ത്രണ്ട് എത്രണ് എൽ ജി
എൽ ജി ശവാ ഇതുണ്ടാക്കോ ശവർ ഏ മറ്റെന്താപ റയാ ശവായല്ല അൽഫാം
ശവായ അൽഫാം ഇണ്ടാക്കിട്ടില്ല ഒരു കൊറച്ച് ചെറുതായിട്ട് ഉണ്ടാക്കി തോണണ്ട് വല്യ വലിയ വാല്യേ തല്ലാതെ മുഷിറൊക്കെ ഉണ്ടാക്കീനി
ഫീസില് ആഹ്
ആഹ്
അഅ് എന്നിട്ട് നല്ല ആ ഇതിയില് കിട്ടിയോ
റ്റ് ഉണ്ടാക്കിനി ആഹ്
ഏ ബുസ്രത്താത്താക്ക്ണ്ടോ ആഹ ഏ നിങ്ങളൊരുമിച്ച് വാങ്ങിയതാ
ഷിഫൂരു ഉം ഫസ്റ്റ് ഷീഫോന് ഇനിക്ക് ആദ്യ ഉണ്ടായിന് ഇവിടെ വേറെ ഇൻ ജയിച്ചു മ്പോതന്നീനി ഓ ഇൻ്റെ താത്ത ഓൾ ക്ക് ഓള് ഗൾഫ് നിന്ന് വന്നപ്പോ വേറെ വാങ്ങിയപ്പോ
ഇങ്ങക്ക് തന്നിട്ടുണ്ടാവും
ഓളെപയേത് തന്നു ആ അങ്ങനെ അയ്മങ്ങനെ പോവായിനി പിന്നെ ഷീഫുവിന് വാങ്ങി പിന്നെ പുസ്രാഖ വാങ്ങി പിന്നെ ഞാൻ പുതിയതാ
ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയന്ന്
ആഹ്
അന്ന് അങ്ങനെ വാങ്ങി
അങ്ങനെ വാങ്ങി. ഇനി ഓണത്തിനൊക്കെ ഓഫർ ഉണ്ടാവല്ലോല്ലേ
ആഹ് അന്ന് വാങ്ങിയാ മതി ഈ എംയിലെടുത്താലും മതിയല്ലോ അല്ലെങ്കില് ആഹ് ഓണത്തിന് എടുക്കുമ്പോളേ, ഇനി ഇപ്പൊ തോനൊന്നുംല്ലല്ലോ ഓണത്തിന്
ആഹ് അതേപോലെ തന്നെ ഇങ്ങളെ ഗ്യാസിന്റെ ഇതെന്താ ച്ചില്ല ആഹ് ഗ്യാസ് അഗസ്റ്റ്
ഗ്യാസ് ച്ചില്ല് ഉം
അത് കൊറെ ആൾക്കാര് കംപ്ലൈന്റ് ആണെന്നൊക്കെ പറയ്ണ്ട്. ങ്ങൾക്ക് അങ്ങനെ തോന്നിയോ
ഇൻക്ക് ഇതുവരെ തോന്നീട്ടൊന്നുല്ല എങ്ങനെ പൊട്ടേ
പെട്ടെന്ന് കംപ്ലൈന്റ് ആവും പൊട്ടും
ഏ ഒന്നും ആയിട്ടൊന്നുമില്ല ഞാനൊക്കെ ഇപ്പോ ചിലത് ഫുള്ള് ചോറൊക്കെ അയിമ
ആഹ് എത്ര കൊടുത്തങ്ങള് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയതാ?
അതോയ് അത്നിക്ക് നമക്ക് പുതിയ വടക്കണി ഉണ്ടാക്കില്ലേ അന്നല്ല എന്റെമ്മമ്മ കൊഡ്ന്നന്നേര്ന്നു
ഏഹ് അത് ശരി മൂന്ന് ഫ്ലെയിമണ്ടോ അതോ രണ്ടെണ്ണോ
രണ്ടെർണ്ണം മതിയര്ന്ന് രണ്ടെണ്ണം അന്ന് ഒരടുപ്പും ഒരു മിക്സി പിന്നെപ്പൊ എന്തൊക്കെയ കൊറെ സാധനം കൊടുന്നന്നീന്നു ന്റെമമ്മ മമ്മേ ഇനി പുതിയ വീടൊന്നും ഞാാന് എല്ലാരും പുതിയ വീട് വെച്ച പോയില്ലേ അപ്പൊ മമ്മ എന്താട്ടിയ അറിയോ
ആഹ്
ആഹ് ആഹ് ആ് അങ്ങനെ കൊടുന്ന് വന്നു അപ്പൊ പുതിയത് ഉണ്ടാക്കിയപ്പോ പിന്നെ കുപ്പി ആ നമ്മളെ അടുക്കളെ ക്കുള്ള കുപ്പികള് അങ്ങനെ കൊറെ സാധനം കൊടന്നന്ന്ക്ക്ണ്
ഏഹ് അയ്ല് പെട്ടതാണ് ഗ്യാസ് ല്ലേയി ഞൻ എപ്പളും വിചാരിക്കും മാറ്റണം മാറ്റണം പിന്ന ഇങ്ങനെ രണ്ട് അഭിപ്രായം ഇന്റെ ബട്ടർഫ്ലൈന്റെ ആ സ്റ്റീല് ആച് മറ്റേപ്പത്തെ മോഡല് ആഹ് ചെറുത് വല്താല്ല
ആഹ് വലുതല്ല മറ്റേത് അതാ പഴയേ പരിക്ക് പോയപ്പോ മറ്റേ പേരിക്ക് പോയപ്പോ വാങ്ങിയത് ആഹ്
വാങ്ങിയതാണ് അപ്പൊ അന്ന് അങ്ങനെ പിന്നെ കൂടിര്ന്നും ചെയ്തു പിന്നെ അപ്പൊ മാറ്റിട്ടൂല്ല
ഇനി ഞയിന് അത്‌ കേടരുമ്പോ മാറ്റിയാ മതി കാരണം അയിന്റെ അത്ര മ്മക്ക് ഒരു ഇത്ണ്ടാവൂലേക്കരം
ആ് അതാണ് ഇപ്പ എല്ലാരുംപ്പോ കുഞ്ഞാമൊക്കെ ഇങ്ങനെ പറയാ അത്രയ്ക്ക ഉണ്ടാവില്ല റീനോ റീനോ പക്ഷെ ഇന്റത് ഒരു ഭാത്ത് ചെറിയ ഫ്ലൈമില്ലയില് കൊറേ ടൈമ് ക കത്തിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മളിങ്ങോട്ട് സ്റ്റവ് ഓഫ് ആക്കുമ്പോ ഒരു ടൈറ്റ് ആണ്
ആഹ് അത് വര്ല് തെടങ്ങീക്കും ഇതിനിപ്പോ അന്ന് മുതല് പൊന്നും ഉണ്ടായില്ല അതെന്താ
നമ്മളാ ഫ്ലെയിമ് ഓഫ് ആക്കുമ്പോ ഒരു ഉം ആഹ് ഒരു ടൈറ്റ്ന്ന് അതിന് വേണ്ടിട്ട് വലുതിന് വലയ കൊഴപ്പൊന്നുല്ല ഇനിയിപ്പോ ഏതായാലും ഇങ്ങള് പറന്നാതിരിക്ക് ഓണത്തിന് എന്താ സംഭവം നോക്കട്ടെ എന്നിട്ട് അതിനന്നുസരിച്ചിട്ട് ചെയ്യാ
നോക്കിയമതി. ഓണത്തിന് വല്ല ഓഫറും ഉണ്ടെങ്കിലേ ചിലപ്പോ നല്ല ഓഫറെള് വരും ഓണത്തിന് നല്ല ഓഫർ ഉണ്ടാവും
ഓഫർ ഉണ്ടാവൂലേ. ന്നായിക്കോട്ടട്ടോ ൻക്ക് നല്ല ക്കെ ദി യേട്ൻ ണ്ട്